ഹലോ! ആ പറഞ്ഞോ സുഖമാണേ വിശേഷം ഒന്നുല്ല, സുഖായിട്ട് പോകുന്നു.
ഓഹ് ശരി ശരി പിന്നെ അവിടെ മഴയൊക്കെ കഴിഞ്ഞോ? അതോ മഴയ
മഴയെല്ലാം കഴിഞ്ഞ് വെയിലായി ഇങ്ങെയിരിക്കുന്നു, നല്ല കാലാവസ്ഥ.
നല്ല കാലാവസ്ഥ അലെ ആയി ഇവിടെ അതൊക്കെ തന്നെ വെയിലുണ്ട് നല്ല പോലെ അപ്പം തുണി എല്ലാം കഴുകിയിട്ട് എല്ലാം നാളെ ഇനി മഴയാണെന്നുണ്ട ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ നാളെ
ശരിയാ ഞാൻ രാവിലെ എല്ലാം ചെയ്തു വെക്കും തുണിന്നന എങ്കി തുണി നന എനിക്ക് ശരിയായില്ല എങ്കി ശരി ഭയങ്കര പാടാ എനിക്ക് കൂട്ടി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ആഹ് ഇവിടെ അതൊക്കെ തന്നെ എനിക്ക അത് തന്നെ നമുക്ക് ഒരു ദിവസം ആണെങ്കി വയ്യെങ്കിലും നമ്മള എല്ലാംത്ത ഒത്തിരി തുണിയായിയി കഴിഞ്ഞാൽ ശരിയാവാതില്ല നനക്കുന്നുന്നതോടെ എനിക്ക് ദേഷ്യം വരും
ആ് ഇവിടെ ഞങ്ങൾക്കാണേലും നമുക്ക് വാ വാഷിംഗ് മിഷിനിൽ കഴുകിയാലൊന്നും അത്ര ഒരു സുഖം തോന്നത്തില്ല നമുക്ക് അല്ല
വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല പക്ഷെ എന്നാലും ശരിയാതില്ല നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്നത് നമ്മൾ അന്നേ കയ്യ്
കൈകൊണ്ട് തന്റെ കാഴുകണം വാഷിംഗ് മെഷീൻ ഇട്ടാലും ചെളിയൊന്നും പോകത്തൂല്ല ബുദ്ധിമുട്ടുമാണ്
നമ്മുടെ ജോലി നമ്മള് തന്നെ ചെയ്തില്ലെങ്കിൽ
നമുക്ക് ആ അതെ അതെ സ്വന്തമായിട്ട് കൈകൊണ്ട് ചെയ്യുമ്പോ ഒരു പ്രത്യേക സുഖവാ
ഒത്തിരിരുപത് മെങ്ക ആവുന്ന ഇഷ്ടമല്ല അത് അററ്റ്
ആ ഒത്തിരി ആ നമുക്ക് ദിവസവും കഴുകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ വരത്തില്ലല്ലോ ഉം ഉ അതെ
ഇനി സ്കൂളിൽ പോുമ്പോ യൂണിഫോമഒക്കെ ആവും ഒരു പണിയാണത് അതിനെ വൃത്തിയാക്കുന്നത്
ചെളിയും എല്ലാ ആയിട്ട് നമുക്ക് പിന്നെ കഴുകാൻ
ഇവര് ഇവർ യൂണിഫോം ഇവറെ യൂണിഫോം എന്ന് പറയതേ വൈറ്റാ
ആ
ഒരു ഒരു യൂണിഫോം വൈറ്റാ ഭയങ്കര പാടാ ആൺപിള്ളേരുടെ കൂടെ ആയതോണ്ട് ഇതമേ കൈ ഒളിപ്പിക്കുന്ന കാര്യം ഭയങ്കര പാടാണ് ഈ ഈ നമ്മുടെ ഉടുപ്പിൽ ഒരു മഷിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അഴുക്കാ അതിന് പോകാൻ എന്തെങ്കിലും വിദ്യയുണ്ടോ
അത് മ- മറ്റേ വിനാഗിരി മറ്റേ എന്താ ബേക്കിംഗ് സോഡയോ എങ്ങാണ്ടിട്ട് ഇട്ട് നാരങ്ങ നീട്ട് ഒരച്ച് കഴിഞ്ഞാൽ പോകുന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ വലിയ പിടിയില്ല ഞങ്ങൾക്ക് പിന്നെ യൂണിഫോം വൈറ്റ് അല്ലായിരുന്നു
എന്തെങ്കിലും ഉണ്ടെങ്കിലേ
ആണല്ലേ ആ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കറ പോകുന്ന ഇതുണ്ടല്ലോ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വാനിശൊക്കെ ഒക്കെ നല്ലന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഉം കുറച്ച് കൂടെ നല്ലതായിരിക്കും ഉം പിന്നെ ഇനിയിപ്പോ സ്കൂൾ തുറന്ന കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട നല്ല ചീത്തയാവും മൊത്തത്തിൽ
ആന്നു അതന്നേയൂ എ എനിക്ക്
ഹലോ
ആ പറഞ്ഞോ ഞാൻ അരി അരി അരക്കാൻ ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് പോന്നാമ്മയ്ക്ക്
ആണോ ആ ആ അടുക്കളയിൽ അപ്പം ഇനിയിപ്പോ വൈകിട്ടത്തേനൊക്കെ എല്ലാം റെഡിയാക്കും അല്ലേ
ആ വൈകിട്ടത്തേക്ക് റെഡി ആക്കാൻ ഒരു ടംവരെ പോണം.
ആണല്ലേ ആ ആ
അപ്പൊ അതിന് മുമ്പേ എല്ലാം ചെയ്തു വെയ്ക്കാം കരുതി ഞാൻ അതാ ചോദിച്ചാ എന്ത് എന്തെങ്കിലും ങ്കിരു ഉണ്ടായാ ക്കറിയാമോങ്ങനെ മായാ പോകാമെല്ലാം വെള്ള ഉടുപ്പിനാത്തായോണ്ടാ മഷി ഇത് മഷി കോരി ഒഴിച്ചേക്കുവാ മഷി നല്ല പോലെയുണ്ട് അങ്ങനെ നമ്മൾ എഴുതിയ മഷിയല്ല
അല്ലല്ലേ പിന്നെ കുട്ടികളല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ കളിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെയാവും.
ഈ മ് ഈ മ് ഷൂവ് ണ്ടല്ലോ വെള്ള ഷൂവ് അതിനകത്ത് ഇതുപോലെ ഇതേ വെള്ള ശൂവിനത്ത് അഴുക്കാ. അഹ് പിന്നെ പോളിഷ് യ്താ പിന്നെ അങ്ങ് വേറെ രീ തിയാ പൊരിഞ്ഞ് പൊരിഞ്ഞ് ഇളകുവാ ഭയങ്കര പാടാ.
പോളിസ്റ്ററിന്റെ യൂണിഫോം ആകുമ്പോഴേ പോളിസ്റ്ററിന്റെ യൂണിഫോം ആവുമ്പ കൊർച്ചൂടി നല്ലതായിരിക്കും കഴ്കാനും ഒക്കെ എളുപ്പവും സൗകര്യം പോളിസ്റ്ററിന്റെ യൂണിഫോ
അത് ഈ നമ്മൾ ബനിയൻ തുണി ഉണ്ടല്ലോ ബനിയൻ പോലെ തുണി ഈ മോട്ടത്തിന പ്പ എടുക്കാൻ പോ ഇടാൻ പോന്ന ആഇച്ചെയ്ന്ന ഇച്ചെയ്ന്ന യൂണിഫോം ഒരു ഉടുപ്പുണ്ടല്ലോ ആൺ പിള്ളോരൊക്കെ അതേപോലെ തന്നെ നയനോണോ. എന്താ അത് നയലോണോ എന്തോ ഒരു വേറെ ബനീയനും അല്ല അങ്ങൻത്തൊരു തുണി ഉണ്ടല്ലോ ആൺപിളേളർ കളിക്കാനൊക്കെ പോകുമ്പോയിടുന്ന ഉടുപ്പ് ആഹ് അത്പോലത്തെ വേറെ ആഹ് അത്പോലത്തെ പാന്റ് ഉടുപ്പൊക്കെയാ. ക്ഷെ ന്നാലും അതിനകത്ത്ന്നും പോ ത്തില്ല പക്ഷെ അങ്ങൻത്തെ ഉടുപ്പിന്ന് പോകേണ്ടേതാ പക്ഷെ ഈ നമ്മളെ ഒരയ്ക്കുമ്പോളൊക്കെ പക്ഷെ അത് പോക്ന്നില്ല.
ഉം അത് മറ്റേ വാനിഷ് നല്ലാ ന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല വാനിഷിൻ്റെ തന്നെ തേൻ റിമൂവർ ഉണ്ട് അത് ആഹ് കൊർച്ചൂടെ ബെറ്റർ ആയിരി ഒന്നൂടെ നല്ലതായിരിക്കും ഉം പിന്നെല്ലേ ഇനിയിപ്പ സ്കൂൾ തൊറന്ന് ഴിഞ്ഞാ പിന്നെ നോ കണ്ട മഴയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഫുള്ളാകും. പിന്നെ നമുക്ക് കഴ്കി എട്ത്ത് ഒണക്കാനൊക്കെ നല്ല പാടാ.
ആന്നാ ഭയങ്കര പാടാ ഓണ ഹ് ബെന്നിയൻ തുണി ആണെ ഒട്ടും ഒക്കത്തില്ല. കാണം മാ മൂന്ന്
പ്പം എടയ്ക്കൊന്നും വേറെ യൂണിഫോം അങ്ങനൊന്നും ഇല്ലേ?
വെനസ്ഡേ ദിവസം റെഡ് ആൻഡ് വൈറ്റ്.
ആഹ് ഓക്കേ ആഹ്.
പിന്നെ ഏഹ് മറ്റേത് ഏഹ് തിങ്കളാഴ്ച ആഹ് അപ്പേ നമ്മള് സഹാറ തുണിയുടെ യൂണിഫോമാ തിങ്കളാഴ്ച ദിവസം. പിന്നെ ഒരു ദിവസം പിന്നെ ചൊവ്വാഴ്ച മ് പിന്നെ ഏഹ് വേറെ എന്തുവാ പറയുന്നെ അവർടെ ഗ്രൂപ്പിന്റെ കളർ പോലത്തെ ഓഹ് അല്ല വേറെ വേറെ കളറാ. ഇവർക്ക് പച്ചയാ പച്ചയുണ്ട്, മഞ്ഞയുണ്ട് ചോമ് അങ്ങനെ കളറ് വ്യത്യാസോണ്ട്. പിന്നെ ഇതെല്ലാം പിന്നെ ബുധനാഴ്ചത്തെത് യൂണിഫോം മാ ത്രൊള്ളൂ നമുക്ക് ഒരു ദിവസട്ടാ മതി.
ഒരുസ് ആഹ് ഒള്ളല്ലേ? ആഹ് ശരി ശരി അപ്പം പിന്നെ അപ്പം പല ദിവസം പല യൂണിഫോമ് കൊർച്ചൂടെ നല്ലായിരിക്കും നമ്മക്ക്. ആഹ് പിന്നൊരു കാര്യോണ്ട് ഇപ്പം പണ്ടത്തെ പണ്ടൊക്കേന്ന് പറിമ്പോ നമുക്ക് എല്ലാ ദിവ
നമ് നമ്മൾ നമ്മളെല്ലാദിവസോം അതന്നെ നമ്മളെല്ലാ ദിവസവും ഒരു യൂണിഫോം. ഉം ഒരു യൂണിവേഴ്സിറ്റി കഴിയുന്ന അത് കളർ ഡ്രസ്സ് ശെരിയാ. അഹ് ശരിയ അഹ് അത് താ ഭയങ്കര എന്തൊരുകാംക്ഷ എന്തിട്ടോണ്ട് പോകും എന്തിട്ടോണ്ട് പോകും ല്ലേ? അത് ഭയങ്കര ഇഷ്ടാ.
എന്നും നമുക്കപ്പം ബുധനാഴ്ച ദിവസാവാൻ കൊതിച്ചിരിക്കും. ചെല ദിവസങ്ങള് യൂണിഫോം വരെ മാറിയിട്ടോണ്ട് പോ ബുധനാഴ്ചവസം അപ്പം പിന്നെ നമുക്ക് ഒന്നൂടെ സങ്കടാവും ദേവെ സ്കൂളി ചെല്ലുമ്പോ പിള്ളേരെല്ലാം കളറൊക്കെ ഇട്ട് നിക്കുന്നു നമ്മള് മാത്രം യൂണിഫോമ് അങ്ങനെക്കെ ഒരു വെ ഷമായിരുന്നു അന്നൊക്കെ അത് പിന്നെ പിന്നെ വല്ല്യ വല്ല്യ ക്ലാസിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് ബുധനാഴ്ച്ചോസം യൂണഫോമുകളാ.
ആഹ്.
അപ്പം പിന്നെ അങ്ങനായി. പിന്നെ കളറ് ഇടാനൊക്കെ സ്കോ വെല്ല ഓണ പ്രോഗ്രാമ് ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ വരണം ഏഹ് എന്താ നമുക്ക് ഇടണോന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെ സന്തോഷാ പിന്നെ പുതിയ ഡ്രസ്സ് എട്ക്കാനുള്ള തെരക്കുകളും പിന്നെ അന്ന് പോവാൻ തന്നെ രാ തലേന്ന് രാത്രി എല്ലാം റെഡിയാ യാക്കിയാൽ സമാധാനം കാണത്തില്ല പ്രോഗ്രാമൊക്കെ ഒള്ളദോസങ്ങള് ഇപ്പം പിന്നെ കുട്ട്യേക്കൊന്നും അങ്ങനെ ഓണ പ്രോഗ്രാമും ഒന്നും അങ്ങനെ വര്ല എല്ലാർക്കും കൊറേ അടിച്ച് പൊളിച്ച് ഡാൻ
ആഹ് ഉണ്ട് ഉണ്ട് ഓ ഓണ പരിപാട്യ ഓണത്തിന് ഭയങ്കര പ്രോഗ്രാമാണേ ഓണത്തിനൊക്കെ ഭയങ്കര പാേഗ്‌രാമാ ഇപ്പൊ ഈ സ്കൂൾലൊക്കെ ആഹ് ആഹ് അപ്പോ ഇ എല്ലാ ഓണത്തമ്മളീ ന ത്തുകൂടല് ആഹ് ഇപ്പ എല്ലാ പണ്ടത്തെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പൊ എല്ലാ കളികളൂണ്ട് വടംവലീ ഏഹ് പിന്നെ എന്തൊക്കെയാ അങ്ങെനെ ഓണത്തിനമ്മള് കളികള് കളിക്കത്തില്ലേ അതെല്ലാം ഒണ്ടവർക്ക് അ ത്തം അത്തപൂവ് മത്സരം എല്ലാം ഒണ്ടിപ്പോ
ആഹ് ഇപ്പം പിന്നെ പേരെൻസും മൊത്തം എല്ലാരും വരുവെല്ലേ എല്ലാരെയും ഇൻവോൾവെയ്തല്ലേ ഇപ്പം ഭ എന്തേലൊക്കെ ഫംഗഷനുണ്ടെങ്കി തന്നെ അങ്ങനെയൊക്കെയല്ലേ നടത്ത്ന്നത്
നമ്മളെ പഠപ്പിച്ചിട്ടുള്ള സാറമാരൊക്കെ ആയിരിക്കു അല്ലോ ആഹ് പഠിച്ചിട്ടുള്ളോരൊക്കെയെല്ലിയോ ഇപ്പൊ വന്ന് കേറിയിരിക്ക ന്നെ അ പ്പം അവർക്കും അറിയത്തില്ല്യാ പണ്ടെക്കെയെക്കെ എങ്ങെനായ്ര്ന്നുന്നുള്ള കാര്യം അതുപോലൊക്കെ ഇപ്പഴും ചെയ്യ്ന്ന്ണ്ട് ആഹ് എത്രെ വെല്യ സ്കൂളാന്ന് പർഞ്ഞാലും അതെല്ലാം നടത്തും
അതെ എല്ലാർക്കും അതാണ് ഒന്നൂടെ അപ്പം താല്പര്യം ഉണ്ട് എല്ലാരും നല്ല ഇതായിട്ട് എൻജോയ് ചെയ്യും നന്നായിട്ട് എല്ലാരും
അല്ലാ എല്ലാ പിള്ളാരും അറിയട്ടെ എങ്ങെനെക്കെ ആയിര്ന്നു പണ്ടൊക്കെ ജീവിച്ചിര്ന്നേന്നും അതും അറിയണം ഇപ്പഴത്തെ കാലം മാത്രം ജീവിച്ചിരിന്നിട്ട് കാര്യമില്ലല്ലോ ഇങ്ങെനെ ഇങ്ങെനെക്കെ ഉത്സവം ഉണ്ടായ്ര്ന്നു ഉം ഇങ്ങെനെക്കെ ഉത്സവം ഉണ്ടായ്ര്ന്നു ഇങ്ങെനൊക്കെ കളി ഓണത്തിനൊക്കെങ്ങെനെ കളി കളിക്കുമായിരിന്ന് എന്നും നമ്മളറിയണമായിര്ന്നു
അതെ യെസ് ആഹ് ഇപ്പഴത്തെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ എന്താ നമ്മള് ഇതൊക്കെ വെക്ക്മ്പഴാണ് അറിയ്ന്നെ
മ്പഴാണ് അറിയ്ന്നേ അതെ അതെ അല്ല ഓണത്തിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളറിയാം അതെല്ലാം പിള്ളേറ് ക്കറിയണംന്നുണ്ടോ ഇല്ല എന്നാലും ഒരുമാതിരിയൊക്കെ അറിയാന്നേ ഒള്ളൂ
പുതിയ ഡ്രസ്സ് ഏഹ് പുതിയതെക്കെ എട് ക്ക്ന്നത് പിന്നെ വല്ല എന്താ ആഹാരം ഉണ്ടാക്ക്ന്ന ഉപ്പേരി അങ്ങനെക്കെ കൊറേ കാര്യങ്ങള്
ങ്ങള് ഇപ്പൊ ആ പിള്ളേർക്കൊന്നും ഇപ്പഴ്ത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല ങ്ങെനെ ഓണത്തിന് ഉപ്പേരി ഉണ്ടാ ക്ക്ന്ന കാര്യാെന്നും അവർക്കറിയത്തില്ലാ
ഉം പണ്ടൊക്കെ രണ്ട് മൂന്ന് ദിവ്സ് മുമ്പേ ഉപ്പേരിയൊക്കെ ഒണ്ടാക്കി എന്നും അ പത്തൂസണ്ടേ പത്തൂസം അത്തപ്പൂക്കളാെക്കെ ഇട്ട് രാവിലെ എഴ്ന്നേറ്റ് അതൊക്കെ ഒരു രസവായ്ര്ന്ന് എന്നിട്ട് സ്കൂളി ചെന്നിട്ട് പറയും ഇപ്പം പിന്നെ എല്ലാരും ഫോ ട്ടോയൊക്കെ എട്ത്ത് ഫോണിലിട്ടെല്ലേ ഒള്ളൂ അന്നെന്ന്‌ പറയ്മ്പോ നമ് നമ്മള് ഓരോ ദിവസം ഇട്ട് കഴിയുമ്പോ നമുക്ക് വീ ക് ക്ലാസ്സി ചെന്നിട്ട് പറയുന്നവരെ അല്ലെ പത്തൂസം അവധി ആണെങ്കി അത് കഴിഞ്ഞിട്ട് ചെന്ന് പറയും അങ്ങനെയെക്കെ എല്ലായിര്ന്നോ ഉം
ടികളുണ്ടായെന്ന് പറയും പക്ഷെ ഇപ്പ അങ്ങെനെല്ലാ അന്നന്നുള്ള കാര്യങ്ങള് അന്നന്ന് വിളിച്ച് പറയും പിള്ളാരോട്
ഊം ഇപ്പൊ അങ്ങെനെക്കെ ആഹ് പണ്ടെന്ന് പർഞ്ഞ പത്തൂസം കഴിയാൻ നോക്കിയിരിക്കാ എല്ലാം ചെന്ന് ക്ലാസി ചെന്ന് പറയാനും എട് ക്കാനും പിള്ളാരോടൊക്കെ പറയണം മനസ്സിലിങ്ങെന ഓരോന്ന് ഓരോന്ന് കൂട്ടിവെക്കും എന്നിട്ട് പിന്നെ കിട്ടിയെന്തെങ്കിലൊക്കെ സമ്മോ ഓണത്തിനൊക്കെ എന്തെങ്കിലൊക്കെ പ്പ എല്ലാരും ഉട്പ്പൊക്കെ മേടിച്ചെരുവാണേ പിന്നെ അത് പറ റയാനും അതൊക്കെയല്ലേ പിള്ള ഇപ്പഴ്ത്തെ പിള്ളേർക്ക് പിന്നെ അങ്ങെനെ ഇല്ല എല്ലാരും ഒ അന്നാ ശെരി അന്നേരം അന്നേരം ഫോൺ വിളിച്ച് പറയ്ന്നത് കൊണ്ട് ആ ഒരു ച് ആ ഒരു സ
ആഹ് ആ ഒരു
ന്തോഷം അത്രേം വര്ന്നിൽ അതാണ് ഉം ഇപ്പം പിന്നെ കുട്ടികൾക്കാണെങ്കില് ഏഹ് എല്ലാം അന്നേരം ഫോ ഫോ സ്റ്റാറ്റസ്
അന്നേരം ഫോ ഫോ സ്റ്റാറ്റസ്ട്കാ ആഹ് എല്ലാരും അതെയതെ എ എന്ത് ചെയ്താലും അവര് സ്റ്റാറ്റസ് ഇടുവാന്നല്ലാ എന്ത് ചെയ്യ്ന്നു അവ്ടെ അതുകൊണ്ട് എല്ലാരും ചെയ്യ്ന്നെ എന്തെക്കെയാന്ന് അറിയാം പറ്റും
അതെ ഇപ്പം ഉം പിന്നെന്താണ് പിന്നെ ഓണത്തിനാണെങ്കില് ആഹ് ആ വീട്കളില് പോവാ ബെന്ധുവീട്കളില് പോവാ എല്ലാരും കൂട്കാ അതൊക്കെ ഒരു രസവായ്ര്ന്നു അന്നത്തെ കാലത്ത് ഇപ്പം പിന്നെ എല്ലാരും അങ്ങെനെ എല്ലാരും തെരക്ക്കളെ
ഇല്ല ആ ഇപ്പൊ ആരും അങ്ങനെ പോവാറില്ല പണ്ടൊക്കെ നമ്മളൊക്കെ ആണെ അവധിയാവുമ്പള് അമ്മയുടെ വീട്ടി പോയി അങ്ങനെ പോയി ഇപ്പോ ആരും അങ്ങനെ പോവത്തൂല്ല ചെയ്യത്തൂല്ല
പോകുന്നതും കുറഞ്ഞു ഇപ്പൊ എല്ലാരും വീടുകളിൽ ഒതുങ്ങി അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെങ്കിലായി അങ്ങനെയായി എല്ലാരുടേം ഓണ പ്രോഗ്രാമുകളെല്ലാം
പിള്ളോരുകളൊക്കെ ഇഷ്ടം പോല ഉണ്ടായിരുന്നു ഇപ്പൊ ഒ ഒരാളല്ലേ ഉള്ളു അപ്പൊ അവര് അങ്ങനെ വിടത്തില്ല പൊതുവേ
ആഹ വിടന്നേല്ല പിന്നെ വീടുകളിലാണ് ഓണം ഓണം ആഘോഷിക്കുന്നത് മുഴുവൻ അങ്ങനൊക്കെ ആയിത്തൊടങ്ങി എല്ലായിടത്തും പിന്നെ പിന്നെന്താണ് എല്ലാരും അവിടെ സുഖായിട്ടിരിക്കുന്ന വീട്ടില് ആഹ് ശരി ശരി എന്നാ ഓക്കെ ശരി ആഹ്